ഹലോ
ആഹ് കേക്ക്‌ണില്ലേ
ആഹ് കേൾക്ക്‌ണ് ണ്ട്
ഉം എന്തൊക്കെയ്ണ്ട് വർത്താനം
നല്ല വർത്തനം
മഴെക്കെണ്ടോ
ഉം ഇപ്പൊ മഴ തോർന്ന്
ഏഹ് ങ്ങക്ക് ഇവിടെപ്പോ പെയ്യന്നേള്ളൂ
ഉം ഇവ്ടെ ത്തോർന്നു
ഉം മക്കളൊക്കെ ഇണ്ടോ? മക്കളൊക്കെ സ്കൂള് പോയോ
മക്കളൊക്കെ സ്കൂളീ പോയി ആ സമയത്ത് കൊറച്ച് ചോർച്ചണ്ടായി അതുവരെ കുറച്ച് ഉണ്ടായി ചോർച്ചണ്ടായി അതിന്റെടി ചെറിയ മഴ പെയ്ത്
ഉം ഇവിടെപ്പ മക്കളൊക്കെ പോയെന്റെഷാണ് തുടങ്ങണം
ആഹ്
ഉം ഉച്ചക്കുള്ള ഭക്ഷണൊക്കെ ആയോ
ഉം ചോറ് ഇണ്ട് സ്റ്റൗവ് മേല്
ഉം
കറിയൊന്നും വെച്ചിട്ടില്ല
ഒറ്റൊക്ക്ണ്ടാകുമ്പോ പിന്നെ അയിനൊക്കെ മടിയാവൂല്ലേ
ആഹ് അതെ
ഹ്മ് ഞാനു അതന്നെ പറഞ്ഞെ ഇന്നിപ്പ രാവിലത്തെ ചായന്റെതും എല്ലണ്ട് വരുമ്പോത്തന് നോക്കാറ്ഞ്ഞ് കഞ്ഞി മോന്ക്ക് കഞ്ഞി പോ പോകുമ്പോത്തിന് കഞ്ഞി കുടിക്കാന് പ്പ അതൊക്കെണ്ട്
അരി അടുപ്പത്തിട്ട്ണ്ട് കു കഞ്ഞി ടിക്കാൻ വേണ്ടി കുഞ്ഞിന്
ഉം ഉം ഉം ഈ മഴയായായ തന്നെ മ്മക്ക് പൊറത്തെറങ്ങാനും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുല്ലല്ലോ?
ലാന്നെങ്കി ഏത് ചൂടാണെങ്കിലും എല്ലാത്തിനും ആക്റ്റീവാല്ലേ? മഴയാണെങ്കി അതുപോലെ നമ്മളും മടിച്ചിരിക്കും അതുപോലെ
പിന്നെ മക് ക്കള് പോയാ തന്നൊര് ത്ണ്ടാവൂല ങ്ങക്ക്പ്പൊ ചെറിയ കുട്ടില്ലോണ്ട് ഉം അത്ണ്ടാവും
ഉം
എനിക്കൊക്കെ ആരും പോയാലും ആരും ഇല്ല അപ്പൊ ഒറ്റക്കെ അപ്പ അതിലേറെ മടിയാ
ഉം ഉം
പിന്നെ ഇ മക്കള് വരുമ്പോത്ത്നെന്തെ ചായക്കെ എന്തെ കൊടുക്കോ അതോ
ഉം ചായ ഉം ചായക്കടി ണ്ടാക്കും കടി വാണ്ടി വരും ഒരാൾക്ക് കടിവാണ്ടി വരും മറ്റേതിന് ചെലപ്പോ ചോറ് അങ്ങനെ ന്നാലും കടി ന്നെണ് ഉം തൂക്കം
പണികളൊക്കെ കയ്ഞ്ഞോ
പണികള് ഉം പെരടച്ച് അലക്കാണ്ട്
ഉം ഉം ഉം
അങ്ങനെ പിന്നെ പ്പൊ ന്ന് അലക്കണോ വേണ്ടെ ന്ന് വിചാരിച്ചു ങ്ങനെ നിക്കണ് മഴ ആവുമ്പോ ഒരു മടിയല്ലേ
മടിയാ അതെന്നെ പ മഴയായ പൊറത്തറങ്ങാന മടി
ഉം നാളെ ഇഞ്ഞിപ്പോ ഒന്നിച് അലക്കാന്ന് വിചാരിച്ച അങ്ങനെ നിക്ക ഇന്നലെ പിന്നെ സ്കൂളിലാത്ത കൊണ്ട് യൂണിഫോം ഒന്നും ഇല്ലല്ലോ ഉം ഉം ഉം ഉം
ഉം ഇവിടെ പ്പ നല്ല കാറ്റും മഴയും ഇങ്ങനെ
ഉം ഇവിടെപ്പൊ ഒരു ആഹ് ഒരു മയക്കുള്ള സാധ്യത ഇണ്ട് അതിനുള്ളരു മുന്നോടിയായി ഇങ്ങനെ ഒരുരാ പച്ച
ആഹ് ഇന്ന് ഇന്നലെ അയിനും വേണ്ടിയിട്ട് ഒന്നുംല്ല ആ ഒര് ഭയങ്കര വെയിലെനി ഞങ്ങക്ക് എന്തൊരു ചൂട്ന്നാ
ഏ ഇന്നലെ ഇവിടെ ഞാറാഴ്ച ആ മഴയാണ് ഇവിടെക്കല്ല മഴാണ്
അതിന് വേണ്ടി മിനിയാന്ന് നല്ല മഴ
ഉച്ചക്കേഷം ചോർച്ചണ്ടായി
ഇവിടെ ഇന്നെലെ പെയ്തിട്ടേല്ല. ഒരു മയക്കാറും കൂടെല്ല.
പാടത്തേക്ക്
ആഹ ആഹ ആഹ അതൊക്കെ പോണത് അല ഇനി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോണത് ആ ഞ്ഞിള്ള പേടി
ഉം ആ വെള്ളം ആയാവിടൊന്നുല്ല. ഇപ്പഴൊക്കെ വിടും ഇപ്പോഴൊക്കെ വെള്ളം ആവ്ണേ ല്ലേള്ളൂ
ഏ
അവര് മീൻ പിടിച്ചോണ്ട്ന്ന്ക്കാണ്ടൊക്കെ ഗപ്പിന്റെ പാത്രത്തിലൊക്കെ ച്ച ഗപ്പിയൊക്കെ എല്ലും തിന്ന് എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം രാമനെൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായി കുഞ്ഞ് ആമ കുഞ്ഞ്
അതൂണ്ട് ലേ
ഉം ആമന്റെ കുഞ്ഞിനെ കിട്ടി
ആ വെള്ളല്ല കുഴപ്പൊന്നല്ല രസം കാണാനും പോവയ ഒക്കെ നോക്കുമ്പോ ഞങ്ങള ഇവിടെക്ക യ്ന് മഴ പെയ്ത് കാര്യം എന്താ വച്ചാ മഴേണ്ട് പെയ്താ വേഗം വെള്ളം കൂടും. എന്ന ഒരു വെയിലാട്ട ആയാൽ അത് അങ്ങനട്ട് എറങ്ങി പോകും
ഇവിടെക്കെ അങ്ങനെ അങ്ങനത്തെ അതൊന്നുല്ല മയയും പിന്നെങ്ങനെ ചോർച്ചായി അങ്ങനെ പോകും അങ്ങനെ ച ചെ ചളി കിട്ട അങ്ങനത്തെ ഇതൊന്നുല്ല
ഉം ഇതന്നെപ്പം ഇഞ്ഞ കൊറച്ചും കൂടി കഴിഞ്ഞ വെള്ളം കൂടുതലാണ് ഇപ്പ തന്നെ റെഡ് അലർട്ടും മറ്റ വര്ണ്ട് ഇനിപ്പ സ്കൂളും കൂടെല്ല ഞാൻ പറയാ അതാ പേടി റെഡ് അലേർട്ട് ആകുമ്പോ സ്കൂളില്ലാഞ്ഞാലേ
ഉം അത് അതും പേടിയാ അപ്പളും മക്കളിങ്ങനെ പറഞ്ഞതേക്കാതെ പോവും ഇപ്പോളാണ് അപകടങ്ങളൊക്കെ വരിക അങ്ങനെയൊക്കെ അതൊക്കെ പേടി
ഇപ്പൊ കൊറച്ചിസം മുന്നേ കണ്ടില്ലേ റിസോർട്ടക്ക് പോയിട്ട് പിന്നെ എന്താ ഒര് ഫാമിലി എല്ലാരും കൂടെ പോയതയ്നിം അന്ന് എന്നട്ട് പിന്നെ സിമ്മിങ് പൂളിലൊക്കെ ക്കെ കുളിച്ചെല്ലാം കഴിഞൊല് കേറി പിന്നെ പിറ്റേന്ന് പോരാല്ലോ ഒരുക്കാ
ആ ഒരു ദിവസംക്കെ അവിടെ ആ
ആ ഒരു ദിവസം നിക്കുവല്ലോ കക്കാടം പൊയ്ലയ്‌നു അറിഞ് അങ്ങനെ നിന്ന് എല്ലാരും കൂടി പോരാ ഒരു ദിവസം നിക്കാണള്ള ഇത് അയ്ല് പിന്നെ പിറ്റേന്ന് പോരാനും വേണ്ടി എല്ലാരും ഒരുക്ക ങ്ങണ സമയം രാവിലൊക്കെ ഫുഡ് ഇതൊക്കെ ചായാക്കെ കുടിച്ച് കഴിഞ്പതിനൊന്നു മണിക്ക് അവ്ട്ന്നു എറങ്ങണ്ടാ അങ്ങനെ ഇറങ്ങാൻ നേരത്തെ ഒരു കുട്ടിനെ കാണില്ല ഒരു മോളെ പിന്നെ അപ്പളൊക്കെ ഓലെടുത്തുണ്ട് അർഞ്ഞു മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ളു അതില് പിന്നെ വേഗം പോയോക്കുമ്പോ സ്വിമ്മിങ്ങ്പൂളിൽ മരിച്ച് കിടക്കണ്ട്
ഉം നിമ്മി ഒത്തിരി നേരം നമ്മള കണ്ണ് തെറ്റിയ മതി
അത് ആ സ്വിമ്മിംഗ പൂളക്കാട്ട് ഇറങ്ങിയിണ്ട അതിന്റെ മുന്നേ കണ്ടില്ലേ അതിനൊക്കെ ഇറക്കിട്ടുണ്ടാവുമല്ലോ നീന്തിപ്പിചൊക്കെ കൊടുത്ത്ണ്ടാവും ഇപ്പൊ വെള്ളല്ലേ നല്ല ഇഷ്ടായിണ്ടാവും
ആഹ അതന്നെ അവര് ഞമ്മള് പറഞ്ഞാ കേക്കാത്ത ആ പ്രായാണ് അങ്ങനെ
ആണ് പിന്നെ ഓൾക്ക് അറിയില്ലല്ലോ മൂന്ന വയസന് ഒന്ന ഇപ്പ ഇത് എന്തായിക്ക ഇറങ്ങിയല്ല അവസ്ഥന്ന അറി
കക്കാടം പോയിലല്ലേ വയനാടില് വയനാട്ടിൽ ഞങ്ങള്ടെ അയൽവാസിയുടെ അവിടെ
ആ ആ
എന്റെ വീടിന്റെ അവിടെ ഇതേമാതിരി പോയിതാ അത് അഞ്ചു ആറ് വയസ്സ് സായകുട്ടിയാണ് അവിടുത്തെ ആ മകന്റെ മോക്കട അ മോന് ഒരിത്തിരി സമയം ഒരു വൺണ്ടേ ടൂറിനു പോയതാ. രാവിലെ മുതൽ വൈകുന്നേരം ഒരു സമയം ഉള്ളിൽ ഒത്തിരി സമയം ബാത്റൂമില വിചാച്ചു നോക്കാതെ ന്നിട്ടുള്ളൂ ഒരു അഞ്ചു മിനിറ്റ് ഇണ്ടാവ അതിന്റെള്ളില്
അതാണ് പറഞ്ഞത് എന്റെ എന്റുപ്പാന്റെനിയന്റെ വീട്ട ട്ടു ഇതേ പോല സിമ്മിംഗ് പൂള് ഞങ്ങളഒഴിവ് കിട്ടിയൽ എല്ലാരും കൂടെ അങ്ങോട്പോവാറ് ഇപ്പോ എന്താ പറയുന്നത് ഓരോന്നോരോന്ന് കേട്ടിട്ടേ
ആ പേടി ആ നഞമ്മള് നോക്കിന്നിട്ടും കാര്യല്ല അന്റെ ആ ആ ആ സമയം വരുമ്പോ എല്ലാവരും അവസ്ഥിം
ആ ആദ്യം ഗേറ്റ് ഒന്നും ഇല്ലേനു ഇപ്പൊ എന്നിട്ടുള്പ്പാ ഇപ്പ എന്റെ അനിയന് ഗേറ്റ് വെച്ചു എന്നനമ്മള് ചെല്ലുമ്പോ തൊട്ട് അയൽവാസി കുട്ടികളും ആരൊക്കെ നമ്മളൊക്കെ വരുമ്പോ മന ശ്രദ്ധിക്കും നമ്മള വരുമ്പോ ശ്രദ്ധിക്കും കാരണം ന്നാല് എല്ലാരും കൂടെ എല്ലായിടത്തരും കൂടെ കുഞ്ഞാമ എല്ലാരും കൂടെ ഇറങ്ങാൻ പക്ഷെ വിട്ടന്ന് കുട്ട ഇവിടെ ഓലെ കാണാതെ അയ്ന്റെ ള്ളുക്ക് ചാടുന്നുണ്ട്. അപ്പൊപിന്നെ ഇവൾക്കാലൈനിലെ പരാതിയുണ്ട് ഫുള്ള് മതിലി ഗേയ്റ്റടച്ചു എന്നാപിന്നെ അവനോട് തുറന്നു തരുവോ, ചോദിക്കും അത് പറഞ്ഞേ അപ്പൊ പൂട്ടിയ ഓരോരുത്തര് പറഞ്ഞിനി അത്‌ സ്വിമ്മിംഗ്പൂൾ ഇണ്ടാക്കി ഇറങ്ങാനയ്ക്കൂല അങ്ങനെയങ്ങനെ അപ്പൊ പർഞ്ഞ് വടെ വന്നോളി എല്ലാർക്കും വര ആരും പൈസിയന്നും തെരണ്ട വന്നേയങ്ങോട് ന്നാലു ഗേ ഗേറ്റ് പൂട്ട്യോണ്ട് എല്ലാരും ചോദിക്കുമ്പോ കാണാ കാണാൻ കയ്യൊല്ലോ ആരായിറങ്ങി എന്നിട്ടെന്നെ നീന്തറിയാത്തവര് എറ്ങ്ങരുത് പിന്നെയെന്റയിപ്പന്റെ നിയനവിടെ നോക്കിയിരിക്കല
അല്ല കുട്ടി ചെറിയ നീന്ത് ഈ നീന്ത് പഠിക്കാനായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നീന്ത് പഠി പ്പിക്ക്ണെ നല്ലതാ
ആള് നട്ടിന്റെ പ്പന്റെ അനിയന് ഉം ന്നട്ട് ഓന് പണില്ലാത്ത സമയത്ത് ഓന് അയൽ അയൽവാ ചിലരൊക്കെ വരി കാണെങ്കിൽ അവ പണിക്കൊന്നും പോയിട്ടില്ലെങ്കിൽ സ്വിം മിംഗ്പൂളിൻ്റെ അവിടെയായിട്ടിരുന്നുകൊടുക്കും. അത്പറഞ്ഞു നീന്താനും എല്ലാത്തിനും ഇറങ്ങികൊടുക്കും. കൂടെ മക്കൾക്കിഷ്ടാണല്ലോ ഇതൊക്കെ
ആ ആ വെള്ളം കണ്ടാഏതുമക്കളാടാ ഇഷ്ടപ്പെടാത്തെ എല്ലാ മക്കളും കണക്കാ
ആ
കടലൊക്കെ കാണാൻ പോയാമക്കള്കണ്ടിട്ടില്ല അങ്ങോട്ട്പോണു തിരമാലയി
അതിന്റെ മ്മ ഇന്റെ മക്കളിപ്പോ ഈ വെക്കേഷനിൽ പറയും ഞങ്ങളെവിട്ക്കും പോയിട്ടില്ല. ഇപ്പൊ ബീച്ചിൽപോവാ ബീച്ചിൽ പോവാ ഞാന് എത്രവട്ടം ബീച്ചിൽ പോയിട്ട് അന്നൊന്നുമിത്രക്കൊരിതില്ല, ഇങ്ങോട്ട് ബീ ഇപ്പം ബീച്ചിക്കാട്ട് പോയില്ലെങ്കിൽ ഒരു ഒപ്പുപോലും പോവുവാ അപ്പ ഞാൻ പറഞ്ഞു എനിക്ക്കഴിയ്യൂല അതിനിഷ്- ശ്വാസംപിടിച്ചു നിൽക്കാൻ
എനിക്കും പോകാൻ പേടിയ, പറഞ്ഞാ കേൾക്കൂല ഇവര് വെള്ളം കണ്ടാലെന്തൊരിഷ്ടാ, എല്ലാ മക്കളും. ഉം.. ഉം
എല്ലാം പേടിതന്നെ നിങ്ങൾക്ക് വെള്ളത്തിനൊക്ക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിനോ
ഏ.. അങ്ങനെയൊന്നുമില്ല ഉം.. ഇല്ലില്ല..
ഉം.. ഉം ഇവിടൊക്കെയങ്ങനെയായി വന്നു. അവിടൊക്കെയങ്ങനെ ആയിവന്നീനോ അപ്പൊതന്നെയീ യിടമഴയിങ്ങനെ വരുന്നകൊണ്ട് കൊഴപ്പമില്ലാതെ പോയി. ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടിയാറുണ്ട് രണ്ടെണ്ണം മതി
ഉം ഉം ആ അത്ണ്ടാവും അപ്പൊ വെള്ള ഞങ്ങക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പ ഏതായലും പ്പി കുറച്ചായിട്ടല്ലേ മഴ തുടയായി പെയ്യാൻ തുടങ്ങിട്ട് അന്നന്നെ മഴ കിട്ടിയിട്ടുള്ളു
ആ ഇപ്പോ ഈ ജൂൺ ഒന്നിന്
ഇപ്രാവശ്യം അയ്ന് കുടിവെള്ളത്തിന്റെ അത്ര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായോ കണ്ടില്ലല്ലോ ന്യൂസിലൊന്നും അങ്ങനെ കണ്ടതായി തോന്നീല്ല എനിക്ക്
നല്ലോണം വെള്ളം കൊണ്ടോയക്ക
ആ ആ വെള്ളം കൊണ്ടന്ന് ഉം
കുടിവെള്ളത്തിന്റെ കഴിഞ്ഞ ഈ സമയത്തൊക്കെണല്ലോ വയനാട്ടിലൊക്കെ ങ്ങനെ ഉരുൾപൊട്ട ലും സംഭവിച്ചത് ഫസ്റ്റിലങ്ങനെ മഴങ്ങനെ പെയ് പിന്നെ ഇങ്ങോട്ട് രാത്രിയിൽ ഉണ്ടായതാണല്ലോ അത് അന്നാണല്ലോ നമുക്കൊര്- ഇട്ട് ങ്ങട്ട് വന്ന് അത് നമ്മടെ അവടെ ഭയങ്കര ഇര്ട്ടേനി അവിടെ അങ്ങനെ പൊട്ട്ണ് ന്താ ചെയ്യണ ഞാൻ പറയാ ഇപ്രാവശ്യന്നും അങ്ങനത്തെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടില്ലാതന്നാമതിയെനി ഉം അതന്നെ പറഞ്ഞെ മഴ പെയ്യണെങ്കി മഴ പെയ്യായി ഇടിപെട്ടാണെങ്കിൽ പെട്ടുക ഇപ്പൊന്നാൾ കണ്ടിലെ ഇടിപൊട്ടി ട്ടിട്ട് കുറച്ച് ചെക്കന്മാര് വേ
ഉം ഉം അതുണ്ട് എല്ലാ ഓരോന്നെ ഓരോന്നും ഓരോ വിതായിട്ടുണ്ട്
ഉം ഇനി രാത്രികക്ക് രാത്രികക്ക് ഇങ്ങള് ഫുഡ് രാത്രികക്ക് ഫുഡ് വേറെണ്ടാക്കോ മൂ മൂ മൂ
വേറായിട്ട് ഒന്നും ഉണ്ടാക്കൂല്ല അതൊക്കെ പണിയാണ്
നമ്മൾ ഒറ്റകാവുമ്പൾ ഒന്നിച്ചന്നെണ്ടാക്കാനും പറ്റുള്ളു കാരണം ഒരാൾക്ക് പിന്നെ ഒന്നു ഒന്ന് പിന്നെ ഇഞ്ഞിപ്പോ ഇന്ന് തൊട്ട് എന്നും ക്ലാസ്ന്നെല്ലല്ലേ വെള്ളി എന്നാ അവിടെ എന്നാ ഒഴിവര്ന്നേ
ഇവിടെ ശനി ഞായറും തന്നെയാണ് ക്ലാസ് ഒഴിവ്
മൂ ഇവിടെ വെള്ളിയ ഒഴിവ് ഒരു മോന് വെള്ളി ഒഴിവ് മറ്റവർക്കൊക്കെ ശനി ഞായർ ഒഴിവ്
ആ
അങ്ങനെയൊക്കെയാ വരുന്നെ മക്കളുണ്ടാവകുമ്പോ ഒരു ഒച്ചപ്പാട് ഒര്ദം
ആ അതന്നെ മ് മ് പോയ പിന്നെ അതന്നെ
ഉം ഉം എന്നാ പിന്നെ പിന്നെന്താ വിശേ
ആ എന്നാ ശെ ആ എന്നാ ശരി എന്നാ ഓക്കെ